ഹലോ
ആ കേക്ക്ന്നില്ലേ
എന്താ പണി ഫുഡ് കഴിച്ച് കെടക്ക
ഉം കെട്ക്കാണ്
ആ ആ ന്യൂസ്‌ കാണനില്ലേ അപകടങ്ങള് ഇപ്പ ഇവിടെ അടുത്ത് ഒരു കുട്ടി ഈ ചെ ഒരു ചെക്കൻ ഹെൽമെറ്റ് ഇടാ തെ പോയിട്ടില്ലേ ആ ചെക്കൻ വീണീട്ട് മരിച്ചു
ഏ സ്പോട്ടില് മരിച്ചോ
ആ സ്പോട്ടിൽ മരിച്ച് ഈ ഹെൽമെറ്റ് ഒന്നും ഇടാതല്ലേ പോകുന്നത്
ഇപ്പ ഹെൽമറ്റ് ഇല്ലേങ്കില് ഫൈൻ ആണല്ലോ
ഫൈനും ആണ് അതല്ല ഈ പോലീസ്മാരെ കാണുമ്പോ ആണല്ലോ ഒരു ചെക്ക ചെക്കന്മാര് ഇങ്ങനെ വേഗം ഹെൽമെറ്റ് എടുത്തിട
ഓര സുരക്ഷയ്ക്ക് വേണ്ടിയ പറ റയണ പക്ഷെ ഇവരെന്താ ചെയ്യണേ അത് അത് മൈന്റെയൂല അതന്നെ പിന്നെ മയക്മരുന്നും കഞ്ചാവും കടിച്ചിട്ടല്ലേ ഓരോരുത്തര്
ഉം ശരിക്കും നമ്മളെ ആവശ്യം ആണത് ഹെൽമെറ്റ്‌ ഇടല്ല് പക്ഷെ എല്ലാർക്കും അതൊരു ഭാരാണ് ഇങ്ങനെ വി ക്കുമ്പോളേ മനസ്സിലാവുള്ളൂ
ന് പോവും അത്ര തന്നെ
അതന്നെ
പിന്നെ കാറിലുള്ളോരേ കണ്ടില്ലേ ലെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഫോൺ ഉപയോഗിച്ചാൽ തന്നെ നമ്മളെ ശ്രദ്ധ മാ റോലൊ ഫോൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ഓ കെല്ലേ കാറ് ഓടിക്കുന്നേ ചേലപ്പോ സീറ്റ് ബെൽറ്റ് ഇടൂല്ല ഈ ക്യാമറ ഒക്കെ കാണുമ്പോ ആ കാണുന്ന സ്ഥലത്ത്ന്നൊക്കെ ഇടുള്ളൂ
ആ ആ അതെന്നെ അങ്ങനെന്നെയല്ലോ എല്ലാവരും കാട്ടുണ് ക്യാമറ ഉള്ള എടുത്ത എത്തുമ്പോ ഇട അത് കഴിഞ്ഞ ഊര
അത് തന്നെ ഊര് പക്ഷെ ഇവര് ഓന സുരക്ഷക്ക്നമ്മൾ ഡ്രൈവിങ് പഠിക്കുമ്പോ തന്നെ ഈ റോഡ് നിയമങ്ങളൊക്കെ പഠിക്കണല്ലോ ഈ ഡ്രൈവ് ഇങ്ങനെ പറ പറാല് അത് പെട്ടെന്ന് പഠിച്ചെടുത്തിട്ട് ഓരോ ഇഷ്ടത്തിന് ഒരു ഡ്രൈവ് ചെയ്യുന്ന ഇപ്പൊ നമുക്ക് ഡ്രൈവിങ് ഡ്രൈവർമാർക്ക് സാധാരണ ക്ഷമ വേണം ഇപ്പത്തെ ആൾക്കാർക്ക് ക്ഷമയയുംല്ല ഒരു വ ഓവർടേക്ക് ചെയ്ത് ഫാസ്റ്റിലല്ലേ പോകുന്നത്
അതുകൊണ്ട് തന്നെ എല്ല അപകടം കൂടണം
അതന്നെ ഇപ്പ ഈ അടുത്ത് ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ചെക്കൻ മരിച്ചിട്ട് ഓര് അയിന്റെ ഉമ്മി ഉപ്പയും യൊക്കെ ഇങ്ങനെ പറയലണ്ട് ഇപ്പ ഗൾഫില്ലാ ട്ട് ഇങ്ങെ പറയലുണ്ട് ഹെൽമെറ്റ് ഇട്ട് പോകണം ശ്രദ്ധിച്ചു പോകണം ആ ചെക്കനാണെങ്കിൽ ഫോ കോള് ആ ഫോൺ ചെയ്തിട്ട് ഹെൽമെറ്റ് ഇടാതെ പോയതന്ന്
ആ ഹ അതുകൊണ്ട് അപകടുണ്ടയത് ഉ
പിന്നെ ഈ മഴ ആയ കൊണ്ട് തന്നെ ഈ റോഡൊക്കെ ഉ വഴിക്കലും വെള്ളൊക്കായിട്ട് പം നല്ല ശ്രദ്ധിക്കണല്ലോ ഇങ്ങനെ ശ്രദ്ധല്ലാതെ പോയിട്ടിങ്ങനെ ഓരോ മരണങ്ങള് എത്ര മരണങ്ങളലേ കേക്കുന്നെഹ് ന്യൂസിലൊക്കെ
ഉം
പിന്നെ മദ്യപിച് ത്ത് മദ്യപാനം മദ്യപിച്ചിട്ടും ബോധല്ലാതെ പോകുന്നവരുണ്ട് മയക്ക മരുന്ന്
ഉം പിന്നെ അൻക്ക് ഡ്രൈവിങ് അറിയോ
ആ് ഞാൻ ഡ്രൈവിംഗ് ഇപ്പൊ പഠിച്ചോൊണ്ട്ക്ന്ന്ണ്ട്
സ്കൂട്ടിയോ കാറോ
കാറും കാറും സ്കൂട്ടി ഞാൻ ഓടിക്കും ലൈസൻസ് കിട്ടിട്ടില്ല പട് ച്ചോണ്ട് നിക്കാണ്
എന്നാ ടെസ്റ്റ്
ടെസ്റ്റ് ആ ടെസ്റ്റിന്റെ കാര്യ ഇരുപത്തി രണ്ടാംതി ലേണിങ്
ഏ കാറ് എൾപ്പം കിട്ടും സ്കൂട്ടി കാരം പണി
അത് ഈ മറ്റേ ഇതില്ല ബൈക്കിൽ ഇട്ടെടുക്കാൻ ഭയങ്കര
പണിയാണ് അ ബൈക്കും മേട്ട് അല്ല ബൈക്കും മേണല്ലൊ സുഖോ
ആ അല്ല ബൈക്ക്മ്മയാണ് സുഖം പക്ഷെ നമ്മള് ബൈക്ക് പഠി സി ഇല്ലല്ലൊ ഞപൊ സ്കൂട്ടി പഠിച്ചു ബാലൻസ് ഇല്ലാതെ തന്നെ ത് പഠിച്ചു പക്ഷെ ഈ ബൈക്കില് ഇതുവരെ എട്ട് എടുത്ത് നോക്കിയില്ല
എത്ര ഏ ബാലൻസ് ഇല്ലാതെന്നെ പഠിച്ച ച്ചോ എത്ര എത്ര മാസം എത്രദിവസം പോയി
ആ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഞാൻ സ്കൂട്ടിയില് രണ്ട് വട്ടം വീണു
എ
അത് കഴിഞ്ഞിട്ട് എന്താ സ്കു അപ്പൊ ഞാൻ പേടിച്ചിട്ട് മാറിന്നു അപ്പൊ സാറ് പറഞ്ഞു എന്താ പേടിച്ച് മാറിക്കണ്ട ധൈര്യത്തിൽ പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ ഞാന് ഫസ്റ്റ് കാല് കു കയറ്റി വെക്കാതെ കാല് ഇങ്ങനെ തൂക്കിയിട്ടി ട്ടങ്ങനെ പഠിച്ചു പിന്നെ ഇപ്പൊ കാല് കയറ്റി വെച്ചിട്ട് ബാലൻസ്
ഏ ഇപ്പൊ അങ്ങനെ പോവോ റോട്ടു ക്കൂടെക്കെ ഏ
പിന്നെ കാറ് കൊഴപ്പല്ല കാറും റോട്ടി കൂടി തന്നെ പോകുന്നേ
ആഹ്
ഉം ഇനി ബൈക്ക് ആണ് ഒരു പ്രശ്നം ബൈക്ക് എട്ട് എടുക്കുമ്പോ ബൈക്ക് ക്കില് എടുക്കുന്നാ നല്ലന്ന് സാറ് പ അപ്പൊ ഞാനിങ്ങനെ ഡ്രൈവിങ്ങിന്റെ അത് തന്നെ ഈ ഡ്രൈവിങ്ങിന്റെ എന്താ ക്ലാസ്സിന് പോകുന്നത് കൊണ്ടേ ഈ റോഡ് സുരക്ഷ ന്റെ ഇതൊക്കെ ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കിങ്ങനെ ഓരോ കുട്ടികളും മരിക്കുക അതുപോലെ ഇങ്ങനെ ശ്രദ്ധല്ലാതെ വണ്ടി ഓ ടിക്കാ എന്നൊക്കെ പറയുമ്പോ നമ്മള് അത് പഠിച്ചത് കൊണ്ട് നമുക്കൊരിത് കേൾക്കുമ്പോ പിന്ന കൊറച്ച് ശ്രദ്ധിച്ചാ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കി തന്നെ ഇങ്ങനത്തെ വലിയ വലിയ അപകടങ്ങളൊക്കെ ഒയ് വാക്കാലോ
അതെ എല്ലാവർക്കും അവനാന് അവനാ ന് രീതിക്ക് പോയാ മതി എല്ലാർക്കും അർജന്റല്ലേ റോട്ട്ക്ക് ഇറങ്ങിയ
അതന്നെ ഈ ലേണിംഗ് എന്ന് പറഞ്ഞാല് ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ലേണിങ് ടെസ്റ്റ് നടത്തുന്ന തന്നെ നമ്മള് റോഡ് നിയമങ്ങള് പഠിച്ചു കഴിഞ്ഞിട്ട് ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്
ഉം
അതന്നെ അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ചെറിയൊരു വെഷമം കാരണം കൊറച്ച് ശ്രദ്ധിച്ചാ മതി
ഉം ഉം
ഈ ഫോൺ ചെയ്യാൻ പാടില്ലാത്തൊക്കെ നമുക്ക് അറിയാല്ലോ എല്ലാർക്കും ചെറിയ കുട്ടികളല്ലല്ലോ
അതന്നെ
അതന്നെ ഈ കോള് എയ്യാൻ പാ ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മള് അതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തോണ്ട് ചെറിയ മിസ്റ്റേക്കിന് വലിയ അപകട വരിക
അതന്നെ
അതന്നെ
റോട്ടൊക്ക ഇറക്കാൻ പേടണ്ട് നിനിക്ക് വണ്ടി എടുത്തെ റോട്ട് കൂടെ പോയിക്കണോ ഒറ്റയ്ക്ക്
ഒറ്റക്കല്ല സാറിന്റെ കൂടെ പോയിട്ടുണ്ട് അത് നമ്മൾ ഒറ്റയ്ക്ക്ന്നെയാണ് ഓടി- ക്കേണ്ടത് ഇപ്പറത്ത് സാറി ഇരിക്കും ഗ്രൗണ്ടിലല്ല അല്ലാതെ അ റോട്ടുകൂടെ പഠടിപ്പിക്കുന്നുണ്ട് ഗ്രൗണ്ടില് ഗ്രൗണ്ടില് എച്ച് ഇടുന്നത്
ഏ മണിക്കൂർന് എത്രയാ
ഉം അത് ടോട്ടൽ എത്ര പൈസന്ന് പറഞ്ഞിട്ടില്ല അത് ലാസ്റ്റേ പറയുള്ളൂ ഉമ്മച്ചീ ന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പ ആ താത്ത അങ്ങനെ ശരിയാക്കി തരാനിട്ട് അങ്ങനെ എടുക്കുന്ന
ആ മ്മച്ചികറിയോ ഡ്രൈവിംഗ്
ഉമ്മച്ചക്ക്റിയില്ല അനിയന് ക്കറിയ ഞാനും അനിയ ത്തിയാണ് പോയിക്കൊണ്ട് നിന്നത് അപ്പൊ അനയത്തി ഇ ഇവിടെല്ല അനിയത്തി ഇപ്പോ മ മഞ്ചേരി ഹോസ്പിറ്റലിൽ പോയി അപ്പോ അനിയത്തില്ലാത്ത അത്തൊണ്ട്ിപ്പ ഞാനാ പോകുന്നു ഓക്ക് ഇന്ന് ഓള് വരും ഇന്ന് വരും അപ്പൊ നാളെ നാളെ സാർ എടുത്ത കൊടുക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ഉണ്ടാവും ടെസ്റ്റ്
ആ ഓള് പഠിചോ
ആ്ഓളും എൻന്റെ പോലെ തന്നെ ഞങ്ങ ഒരുമിച്ചാ പഠിക്കാൻ പോയത് അപ്പോഴാണ് നോക്ക് ഇങ്ങനെ കിട്ടിയളും അവിടെ പോയത്
ആഹ
മഞ്ചേരിക്ക് പോയത്
ആ ആ
ഇന്ന് വരും ഇന്ന് രാത്രി വരൂ ഒരു ദിവസേ ലീവ്ള്ളൂ ഞായറാഴ്ച മാത്രം വീട്ടിൽ പക്ഷെ അന്നും പോകാൻ പറ്റൂല അന്നും ഇങ്ങനെ എന്താ ഡ്രൈവിങ് ഉള്ളത കൊൊണ്ട്
ആ ഇനിയിപ്പോ തിങ്കളാഴ്ച ഇങ്ങോട്ട്ന്നെ പോരണല്ലേ
പട്ടന വരണം രാവിലെ ഇവിടുന്ന് ബസ്സ് ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ ഉണ്ടല്ലോ ഉ നമ്മൾിവിടെ എന്താ ബത്തേരി കേട്ടിട്ടുണ്ടോ ബത്തേരി വന്നിട്ടുണ്ടോ
പട്ടക്കള ആ
ആഹ ബത്തേരി അപ്പൊ ഉം ഇവിടെ ബത്തേരി കഴിഞ്ഞിട്ട് അമ്പലൽന്ന് പറഞ്ഞ സ്ഥലത്താ അപ്പൊ ഇവിടെന്ന് മീനങ്ങാടിക്ക് പോയിട്ടുണ്ടെങ്കി അവിടുന്ന് ബസ്സ് കിട്ടും അപ്പൊ നേരെ അോ അവിടെ പോയി ഇറങ്ങാം മഞ്ചേരി സ്റ്റാൻഡില്
ഉം ഇത്ത്രെ വർഷത്തെ കോഴ്സ് അ ഓലദ്
അവളത് മൂന്ന് വർഷത്തെ ഡിഗ്രീും കൂടെ ചേർന്നിട്ടായിരുന്നു ഡയാലിസിസ് ടെക്നീഷ്യൻ ആണ് പഠിച്ചത് അപ്പോൊ ഉ അത് കഴിഞ്ഞിട്ട് ഏ സിക്സ്ത് സെമ്മിന്റെ എക്സാം കഴിഞ്ഞിട്ടില്ല അതിന്റെ മുന്നേ ഇണ്ടേൻസി പിന്നെ പോണംന്ന് പറഞ്ഞപ്പോ അവിടെ അവിടെ ഞങ്ങളരു റിലേറ്റീവ് ഉണ്ട് അപ്പം ഓഫീസില് അവിടെ അപ്പൊ അങ്ങനെ ഒരു ശരിയാക്കി കൊടുത്തതാ ഞാൻ ആറു മാസം ആറു മാസം നേരിിട്ട് വരും
ആഹ
ഉം
ആറു മാസം ഉള്ളപ്പോൊ മൂന്ന വർഷംല്ലേ
അല്ല എ അ കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ്
ആഹ് ആഹ് ആഹ് മനസ്സിലായി ആഹ ആഹ ട്രെനിങ്ങിന് ഉ മനസ്സിലായി ഉ താനിനി കല്യാണം കഴിഞ്ഞാ പഠിക്കാൻ പോണുണ്ടോ
ഞാനോ ഞാന് എൻ്റെ കല്യാണ സെപ്റ്റംബറിലാണ്
ആഹ്
ആ പോവുന്നില്ല സാറ് സാറാണ് ഗൾഫിലല്ല ആ കോളേജില് ആണ് അഡ്മിനിസ്ട്രേറ്ററാണ് ഞങ്ങളവിടെല്ല വടകര വടകരാണ് അഡ്മിനിസ്ട്രേറ്ററാണ് പിന്നെ സാറും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് അവിടെ കോളേജില് ശരിയാക്കി ഉത്തര വുമൻസ് കോളേജിൽന്നൊക്കെ പറഞ്ഞു
ആ
ഇപ്പ എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അത് കിട്ടീട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിക്കാ
ആ നിക്കാഹ് കഴിഞ്ഞതാണോ
ഇല്ല നിക്കാഹ കഴിഞ്ഞിട്ടില്ല
ആ കല്യാണം നിക്കാഹോ ഒരുമിച്ച
ഒരു ദിവസം ഒരു ദിവസല്ല രണ്ടു ദിവസം ദിസങ്ങളിലായിട്ട്
ഉം അപ്പോൾ തന്നെ ഇപ്പ വരുമായിരിക്കുമല്ലേ
ആഹ് അപ്പ അപ്പ അതിന് വരും
ഏ ഇപ്പ എവിടാ ദുബായിലോ
ദുബായില്
ആഹ്
അപ്പൊ ഉപ്പച്ചിയാണ് നിർബന്ധിച്ചെ ഡ്രൈവിങ് പഠിച്ചോ ഡ്രൈവിങ് പഠിച്ചോന്ന് പക്ഷെ ഡ്രൈവിങ് പഠിച്ച പ്പോഴല്ല അറിയുന്നത് ഇതത്രയും എന്താ നമ്മളെ മനസ്സും ഇതും എല്ലാം ഈ ഡ്രൈവ് ചെയ്യുമ്പോ ശ്രദ്ധ തെറ്റാനേ പാടി അതിലന്നെ ശ്രദ്ധിച്ചോണ്ട്ക്കണം എന്ന്
ശ്രദ്ധ മാറിയ പോയി കാര്യം
അതന്നെ അപ്പ ഈ റോഡ് നിയമങ്ങളൊക്കെ പഠിക്കുന്ന കൊണ്ട് കൊഴപ്പില്ല ഇനി ടെസ്റ്റാണ് ഇരുപത്തിരണ്ടാംതി ലേർണിങ്
ഉം പഠിക്കണ നല്ലതാണ് ഒരു നമ്മക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി വേറെ ആള ഇതാക്കണ്ടല്ലോ
അത് തന്നെ വേറെയാളെ കാല് പിടിക്കണ്ടല്ലോ നമ്മക്ക്ന്നെ എടുത്തു പോവാലോ വീട്ടില് വണ്ടി ഇണ്ട്.
ആഹ്.
ഉം സ്കൂട്ടി എല്ല കാറുണ്ട്. സ്കൂട്ടി സ് സ്‌കൂട്ടി ആ എടുക്കുന്ന സമയത്ത് നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം അയിന്ന് വീഴ് മ്പോ ബാലൻസ് ഇല്ലാതെ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാതെയാണ് പോയത്. അപ്പൊ പേടിച്ചിര് അങ്ങനെയാണ് രണ്ട് വട്ട ട്ടം വീണത്. പിന്നെ ഫസ്റ്റ് നമ്മടെ പേര് ടി മാറ്റണം. പേടി ഉണ്ടെങ്കി നമുക്ക് ഒന്നും ചെയ്യാം വീഴും വീഴും ആഹ് വീഴും വീഴും എന്നുള്ള പേടി ളണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല ഇത് നമ്മൾ ഈസി ആയിട്ട് ഒന്നും വരില്ല അങ്ങനെ ഒരു ധൈര്യത്തില് നിക്കാണെങ്കിൽ നമുക്ക് ക്കെ എടുത്ത് പോവാ. അത്രയേ ഉള്ളൂ. പേടിച്ചു മാറി നിന്നതാ ഞാൻ കൊറേ വട്ടം പേടിച്ചു മാറി നിന്നു. അങ്ങനെ പിന്നെ സാർ ധൈര്യം തന്നു അങ്ങനെ എടുത്ത് അറിയോ സ്കൂട്ടി ഓടിക്കാ അറിയോ
ഞാന് കൊറേസം ദിവസം പോയി പോയി ന് പഠിച്ചാണ് ബാലൻസ് കിട്ടീക്കണ് ഇനിവണ്ടി എടുത്തിട്ട് പഠിച്ച ഇല്ലല്ല അയിമ്മക്ക് എത്തീട്ടില്ല
പിന്നെ കാറോടിക്കോ
ഏ ഏ
കാറും കൂടെ എടുത്തൂടെ ഡ്രൈവിങ് മറ്റേ ലൈസൻസ് എടുക്കുമ്പോ രണ്ടും ഒരുമിച്ച് എടുക്കുന്നല്ലേ നല്ലത്
ആഹ് എടുക്കണം അതറിയില്ല എന്നാ ശെരി ഞാൻ വിളിക്കാ
ആഹ് ആ എന്നാ ശരി ആ ഓക്കെ